സുഖാണോ
അതെ സുഖാണ് എന്താ പരിപാടി
പരിപാടി താങ്ങനെ പൊർത്ത്ക്കൂടെങ്ങനെ നടക്ക റേഞ്ച്ല്ല പെരെടെ ഉള്ളില് മഴയാണ് ഇവടെ അവടെ എന്താവസ്ഥ
ഇവിടെ മഴയൊന്നുല്ല അങ്ങൻത്തൊര് അവസ്ഥന്നൊല്ലപ്പള്ളത് ഒര് മീഡിയം ലെവൽള്ള കാലാവസ്ഥയാണ്
ആ ആ എന്താ ടി വി കാണാണോ
അല്ലല്ല ഞാനിപ്പോങ്ങനെ വെർതെങ്ങനെ വീട്ട്ലെ സിറ്റൗട്ട്ല്ങ്ങനെ ഇരിക്കാണ് പൊർത്തും നോക്കി ങ്ങനെ
എന്താപ്പോ സ്കൂളിലൊക്കെ കലോത്സവവും കാര്യങ്ങളൊക്കെ ആവാനായി തോന്നുണു എന്താപ്പ ങ്ങളൊക്കെ അവസ്ഥ അവിടൊക്കെ ല്ലേ അഞ്ചനഞ്ചത്തിമാരൊക്കെ ണ്ടോ
അതെ അതെ ന്റെ അനിയത്തി ണ്ട് അനിയത്തിക്ക് പാട്ടും പരിപാടി ണ്ട് അനിയന്പ്പോ കോളേജിലാള്ളത് ഡിഗ്രി കോളേജിലാണ് അവന് ഫെസ്റ്റാവ്ണുള്ളു കലാപരിപാടിയൊക്കെ ആവ്ണൊള്ളു ന്നാലുപ്പം നമ്മള് നെലവില് സ് സ്കൂളുകള്ല് കലാലയങ്ങളില്ള്ളെ എ കലോത്സവ കലാപരിപാടികളൊക്കെണ് നടക്കാനിരിക്ക്ണത് പിന്നെ കലാന്ന് പറഞ്ഞപ്പളാണ് ഇൻക്ക് ഓർമ്മ വന്നത് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ കല ന്ന്ള്ളത് നമ്മളെ കേരളത്തിന്റെ ഒരു സാംസ്കാരികമായ ഒരു മുന്നേറ്റത്തിന്റെ കൊറെ ഭാഗങ്ങളാണ് കലയിലൂടെ കാണാൻ കഴിയുന്നത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ കലോത്സവങ്ങളിലാണ് കൊറെ കലാലയങ്ങൾ തമ്മിലുള്ള അടിപിടിയും പിന്നെ അവരുടെ ഫലപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള കൊറെ അങ്ങട്ട്ങ്ങട്ടും മുഷ്ടിപിര്ച്ചിലും അടിപിടിയൊക്കെ ഇങ്ങള് കാണണം അപ്പത് വര് കലയുടെ ഒരു ഭംഗി നശി ക്കുന്ന കോലത്തിലേക്ക്പ്പോ കലാപരിപാടിയും കലോത്സവങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടൊ ന്നൊരു സംശയം ഇൻക്ക്ണ്ട് എന്തെങ്ങളൊരഭിപ്രായതില്
ഹലോ
ആ പിന്നെ കലയെ കുറിച്ച് പറയുമ്പോ ഇപ്പ നമ്മക്കറിയാ നെലവില് കൊറെ കലാകാരന്മാര്ണ്ട് നമ്മളെ കേരളത്തില് അപ്പൊ ഇപ്പൊ നമ്മക്കറിയ ഇപ്പ നമ്മളെ തൊട്ടട്ത്തായിട്ടാണ് നമ്മളെ സെലീം മാറെന്നുള്ള സലിംകുമാറെന്നുള്ള മഹാ ഒരു കലാകൃത്ത് അല്ലെങ്കിലൊര് കലാകാരൻ നമ്മളിന്ന് വിട പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ കൊറെ കലാകാരന്മാരെ സമർപ്പിക്കാൻ കഴിഞൊരു മഹ മഹത്തായൊരു മണ്ണാണ് ഞമ്മളെ കേരളത്തി ത്തിന്റെ മണ്ണ് ന്ന്ള്ളത് അപ്പൊ കേരളത്തില് നമുക്ക് നമുക്കറിയാം നമ്മടെ പരസ്പരം നമ്മളെ ചിരിപ്പിക്കുകയും നമ്മളെ സങ്കടത്തിലാഴ്ത്തുകയും നമ്മളെ എല്ലാവിധ കാര്യങ്ങളിലെയും നമുക്കൊര് ഒരു സങ്കടം വന്നാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള കലാ കലകളും അല്ലാണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലൊക്കൊര് ഒരു ഓഫായി വന്നാല് നമ്മളൊരു ത ഡൗണായാല് നമ്മളെ ഏ ഒന്ന് നല്ലൊരു ഊർജത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന നല്ല രീതിയിലുള്ള കലാകാരന്മാരും നമുക്ക് കേരളത്തില്ണ്ടായിനു അപ്പോ കലാ കല കോണിമ്മാരി കലാഭവൻ മണി പോലത്തെ നല്ല നല്ല പാട്ടുകാരന്മാരും മറ്റ് കൊറേ കലാ കലാപുമായി ബന്ധപ്പെട്ട കൊറേ നേതാക്കൾ നമ്മടെ മുമ്പ് മൺമറഞ് പോയി ഇപ്പ നെലവില് നമ്മടെ കേരളത്തിലത്യധികം വളരെയധികം കലാകാരന്മാര് ജീവിച്ചിരിപ്പുണ്ടന്നുള്ളതാണ് എന്താ ഇങ്ങളൊക്കെ അഭിപ്രായീ വിഷയത്തില്
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കലക്ക് വലിയ പ്രാധാന്യം നൽക്ന്ന്ണ്ട് ഓ പണ്ടത്തെ ഓട്ടം തുള്ളല്, മോഹിനിയാട്ടം, കുച്ചുപുടി ഒ ഒ ഒപ്പന ഏ അങ്ങനെ പല നാട്ട ട്ട്യ രൂപങ്ങളും കേരളത്തില് ഏ എല്ലാ കാലത്തും പണ്ടുണ്ട് ഇപ്പോളുണ്ട് നമ്മളീ കലോത്സവം ഇതൊക്കെ കാണ പ്രത്യേകിച്ച് കലോത്സവങ്ങള് സ്കൂൾ പരിപാടികളിലൊക്കെ പോമ്പളൊള്ളു ഏഹ് ഇതിനെ കുറിച്ചിട്ട് അറിയാം പലർക്കും നമ്മള്ങ്ങനെ പോവുമ്പോ ഓ ഓട്ടംതുള്ളലും ഇർ മോഹിനിയാട്ടൊക്കെ കാണുമ്പോഴും ആഹ് അത് എന്താ സംസാരിക്കണത് എഹ് അവരുടെ ഓരോ ആംഗ്യത്തിനും ഓരോ ഭാഷ അഹ് ഒ ആഹ് അതൊരു ഭാഷ രീതിയാണല്ലോ അപ്പോ അയ്നെ കുറിച്ചിട്ടൊന്നും യാതൊരു വിധ ഏഹ് ബോധം ഇല്ലാത്ത ആൾക്കാരാണ് കൂട്ടത്തില് ഞാനു അയ്ൽ പെടുന്നുട്ടോ കാരണം എനിക്ക് കൃത്യയിട്ട് അറിയില്ല അവരെന്താണ് കാട്ടിക്കൂട്ട്ണ്ന്നൊന്നും അറിയില്ല പക്ഷെ അറിയ്ണോർക്ക് അയ്ല് വല്യ അർത്ഥം ആഹ് ഉൾക്കൊള്ളുന്നുണ്ട്ന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ എനിക്കിഷ്ടം എഹ് നമ്മളെ മലബാറ് ഏരിയയില് ഒപ്പന കോൽക്കളി പോലൊത്തെ കാര്യങ്ങളാണ് ഇപ്പൊ ഈ വട്ടപ്പാട്ട് കലോത്സവങ്ങളിലൊക്കെ മെയിനയിട്ട് വരുന്ന സ് സംഭവാണ് വട്ടപ്പാട്ടും ഒപ്പന അതൊക്കെ ലാസ്റ്റ് ഒരു ഓഹ് സ്കൂൾനെ സംബന്ധിച്ചിടത്തോളം അവര് റിസൾട്ട് പ്രഖ്യാപിക്കണ ചിലപ്പോ ഇതിന്റെ അഹ് ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാവും അവസാന ടൈമിലെ മത്സ ത്സരങ്ങളാണ് ഇതൊക്കെ കൊടുക്കല് തോന്നുന്നു എനിക്ക് ഏഹ് ഞാനിപ്പോ കോളേജില് കഴിഞ്ഞാണ് കോളേജില് പഠിക്കുമ്പോ നമക്ക് ഓരോ ആഘോഷങ്ങളെ സമയത്തും ഇങ്ങനെ എഹ് ഒരു അറബി കോളേജിലാ ഞാ പഠിച്ച് അപ്പൊ ആഹ് സമയത്ത് അവിടിണ്ടായിർന്ന് കാലോത്സവ വേദികളൊക്കെ അപ്പോ ഓരോ ക്ലാസ്സും ഓരോ സംഭവങ്ങളെ ഏറ്റെടുക്കും ഒരു ക്ലാസ്സ് കോൽക്കളിയച്ചങി മറ്റേ ക്ലാസ്സ് മറ്റേ ബാച്ച് ചെൽപ്പോ വട്ടപ്പാട്ട് ഏഹ് അങ്ങൻത്തെ കാര്യങ്ങൾ ഞങ്ങള് പിന്നെ വട്ടപ്പാട്ടാണേ വര്യ നമ്മക്കറില്ല ഇതിന്റെ ഇതിനെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഏകദേശം രണ്ട് മൂന്നിസത്തെ ഉറക്കം പോയിക്ക്ണു ഇത് നമ്മള് ആഹ് ഇരുത്തും സ്റ്റെപ്പൊളും ഏഹ് പിന്നെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഒന്ന് ത്തൊരുമയോടു കൂടെ വരുംമാണം ന്ന അത്യാവശ്യം എല്ലാർക്കും നല്ലം പാടാൻ കഴിയുമാണം മെയിൻ പാട്ടെരൻ ഒര് ഒരാൾ ഉണ്ടെങ്കിൽ പോലും അയ്ന്റെ കൂടെ ചെൽപ്പോ പാടി കൊടുക്കാന് എല്ലാർക്കും ഒരേ താളം മാണം ഒരേ ശബ്ദം മാണം ഹൈപിച്ചിൽ ഒരു ലോ പിച്ച് ആക്കി അഹ് മെയിന്റയിൻ ചെയ്യണം ഇങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പോ ഇത്രേം മറ്റേ അന്ന് കുറേ ഇടങ്ങാറായിക്ക്ണു ഇതൊന്ന് സെറ്റക്കി എടുക്കുമ്പോൾത്ത്‌ന്ന് അപ്പൊ എല്ലാ മേഖലയിലും ഇപ്പൊ എല്ലാ കലരൂപങ്ങക്കും ഇത്തറം ഇടങ്ങേറ് ഉണ്ടാവോന്ന് തോന്നി നിക്ക് ഇപ്പോ ഈ കലോത്സവ വേദിളൊക്കെ കഴിഞ്ഞ പ്രാവശ്യോ അതിന്റെ മേലത്തെ പ്രാവശ്യോ ഒപ്പന കളിക്ക്ണ ഇടയില് ഏഹ് വള പൊട്ടി കയ്യിന്ന് ചോര വന്നിട്ട് അവസാനം വരെ പൊരുതി നിക്ക്ണ പൊരുതി നിന്ന് ബോധം കെട്ട് വീണ ഒരു വിദ്യാർത്ഥി അതേമാരി തന്നെ ദഫ് കൈയിന്ന് പോയിട്ട് പോലും ആഹ് ദഫ് കയ്യിലുണ്ട്ന്ന്ള്ള ഒരു നേലേല് അർബന കയ്യില്ണ്ട് എന്നുള്ള ഒരു നേലേല് വെച്ച് ഏഹ് മത്സരം പൂർത്തിയാക്ക്ണക്കെ ഒര് അവസ്ഥ നമ്മള് മീഡിയയി കൂടെയും റീലിൽ കൂടെ ഒക്കെ കാണ് ണ്ടായി അപ്പോ ഓരോ ആൾക്കാരും അവരുടെ ആഹ് കലക്ക് അതിനനുസരിച്ച്ള്ള പ്രാധാന്യം നൽക്ക്ണുന്നാണ് എനിക്ക് തോണത് പിന്നെ ഇത് മാ ത്രല്ല സിനിമാ രംഗത്ത് വരാച്ചെങ്കി ഏ മിമിക്രി അതുപോലെ തന്നെ ഇപ്പടുത്ത് നമ്മടെ സലീം കുമാർ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെയൊക്കെ ഓരോ സീനുകളും അഭിനയിച്ച സീനുകളൊക്കെ ഇടുത്തു നോകാച്ചെങ്കി അയില് വ്യത്യസ്ത തരം ഭാവങ്ങളാണ് കാണപ്പെടുന്നത് മ്മ് ചെല സീനുകളാച്ചെങ്കി നല്ല രസിപ്പിക്കണ രീതികൾ കാണാം ചെലേതാചെങ്കി നമ്മളെ കരയിപ്പിക്കും അത്രത്തോളം അഭിനയിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒട്ടേറെ സീന് ഒട്ടേറെ നടന്മാര് ഒക്കെ നമ്മളെ നാട്ടിലുണ്ട് അപ്പോ കലക്ക് കലക്ക് വേണ്ടി ജീവിക്കാനുള്ള ആളുകള് അവരെ സപ്പോർട്ടിയ്യുകയും വേണന്നാണ് എനിക്ക് തോന്നുണത് ഇപ്പൊ ഇന്നലെയും മിഞ്ഞാന്നും അമ്മയില് വലിയ കച്ചറയൊക്കെണ്ടായി അവടെ എല്ലാവരും കൂട്ടരാജിവെച്ചുന്നുള്ള വാർത്ത ന്യൂസൊക്കെതാ ഇപ്പടുത്ത് ഇന്നോ ഇന്നലേറ്റായിട്ട് കേക്കാനിടയായി അപ്പോ ഇതിന് സപ്പോർട്ട് ചെയ്യാതെ ഓ ധാരാളം ആളുകള് ഇതിനെതിരെ നടക്കുന്നവരുണ്ട്ന്നൊരു ഡൗട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ കുറിച്ചിട്ട് എന്താണ് ഇങ്ങക്ക് പറയാനുള്ളത്
അത ഇങ്ങള് കലാന്ന് പറഞ്ഞപ്പളാണ് ഇ ഇനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവികന്മാര് അവര് എല്ലാ പരിപാടിക്കും അതുപോലെ നമ്മളെ ഈ കലാപരമായ കോൽക്കളി അറബന മുട്ട് ഇപ്പൊ ഇന്ന് പറഞ പോലെ ഓട്ടം തുള്ളല് തെയ്യം വട്ടപ്പാട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ നമ്മള് നിലവിൽ ഈ പരിപാടികളൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ കലാപരമായ പരിപാടികളൊക്കെ കാണുന്നത് ഇങ്ങനത്തെ ഇപ്പൊ കലാലയങ്ങളിലുള്ള കലോത്സവം അല്ലാെന്നുണ്ടെങ്കിൽ എന്തെങ്കിലൊര് ഏ മത്സരങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇതിന് പുറമെപ്പോ നമ്മള് ഇങ്ങള് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലബാർ ഏരിയകളില് മലബാർ പ്രദേശങ്ങളിൽ നമ്മൾ കൃത്യമായും നോക്കാണെങ്കിൽ എല്ലാ ഇപ്പൊ അധിക കല്യാണ വീടുകളിലും കോൽക്കളി പോലത്തെ ഓരോ ഏ സാംസ്കാരിക പരിപാടികൾ കൊണ്ടുവരാൻ തൊടങ്ങി അപ്പൊ അതൊക്കെ ഇതിന്റെ വല്ല്യൊരു കലാപരമായ ഓരോ പരിപാടികൾ ക്കുള്ളൊരു സ്വീകാര്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ കലാന്ന് പറയുമ്പോ നമ്മളീ വട്ടപ്പാട്ട് അല്ലെങ്കിൽ അറബന മുട്ട് അല്ലെങ്കിൽ ഈ ഓട്ടം തുള്ളല് തെയ്യൽ ഇങ്ങനത്തെ ഈ സാധനങ്ങൾ മാത്രല്ല ഇപ്പ ഞമ്മ ഇങ്ങള് നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമാ മേഖലയിലും ഈ ചലച്ചിത്ര മേഖലകളിലൊക്കെ നമുക്ക് എന്താക്കാൻ കഴിയും ഇങ്ങനത്തെ കലാപരമായ കാര്യങ്ങൾ കാണാൻ കയ്യും അതിന് പുറമെ നമ്മുടെ ഇടയിലുള്ള ഓരോ പരിപാടിയും അതായത് ഇപ്പ ചിത്രം വരക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് പ്രധാനപ്പെട്ട കലാകാരന്മാര് എന്നുള്ളത് ചിത്രം വരക്ക നമ്മുടെ ബുക്കുക ബുക്കുകളിൽ സ്കെച്ച് ചെയ്ത് ചിത്രം വര ക്കാ അല്ലാെന്നുണ്ടെങ്കിൽ നോക്കി നമ്മള് വരക്കാ എന്നുള്ളതൊക്കെ നമുക്ക് ഏ ഏ ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കഴവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും നമ്മുടെ സ്കൂൾ ചുമരകളില് അല്ലാെന്നുണ്ടെങ്കില് സ്കൂളിന്റെ മതിലുകളില് അല്ലാെന്നുണ്ടെങ്കില് ഇങ്ങനത്തെ പൊതു ഇടങ്ങളിൽ വരക്കുന്ന വലിയ വലിയ ചുമരുകളിൽ വരക്കുന്ന വലിയ വല്യ കലാകാരന്മാരെ നമ്മള് കാണുന്നുണ്ട് പക്ഷെ അവരെയൊന്നും ഈ സമൂഹത്തിന്റെ ഇടയി അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അവരൊക്കെയാണ് ഈ ചിത്രം വ നമ്മള് പ്രധാനമായിട്ടും കലാകാരന്മാരെന്ന് വിളിക്കപ്പെടേണ്ടത് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ വീ ടിന്റെ ഓരോ വീടിന്റെയും പണി നടക്കുമ്പോ അല്ലെങ്കിൽ ഓരോ കെട്ടിടത്തിന്റെയും പണി നട ക്കുമ്പോ അതിന്റൊരു അടിത്തറ നമ്മൾ പാകാറുണ്ട് ആ അടിത്തറ പാകുമ്പോ നമ്മളെന്താറുണ്ട് വെട്ടല്ല് അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ട് ഓരോരുത്തര് ഓരോ നല്ല രീതിയില് നല്ല അടിത്തറപ്പാകും അതൊക്കെയാണ് കൃത്യമായിട്ട് കലാകാരൻ പറയാൻ പറ്റു അപ്പൊ നമ്മള് ഏതോ പണ്ടേതോരു സി മേൽ പറയുന്നത് പോലെ തന്നെ അവനവനറിയുന്ന ഓരോ കലയും അതൊരു കലയാണ് അവനറിയുന്ന എന്ത് കൈവാണെന്നുണ്ടെങ്കിലും അതൊരു കലയാണെന്നുള്ളതാണ് പക്ഷെ ജനങ്ങളുടെ എടയിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെടയിൽ അത് അംഗീകരിക്കപ്പെടാനും ജനങ്ങളുടെ ഇടയിൽ നിന്നും അതിനുള്ള പ്രതിഫലം കിട്ടാനും പ്രതിഫലം ലഭിക്കപ്പെ ടാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്ന്നുള്ളതാണ് ഇപ്പോ കലാകാരമാർക്കുള്ള ഒരു എടയിലുള്ള പ്രശ്നം നമ്മക്കറിയ കുറെയധികം പാട്ടുകാരൻമാര് നമ്മുടെ എടയില്ണ്ട് നമുക്കറിയാം നമ്മടെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഹനാൻഷ പോലോത്തെ നിരവധി പാട്ടുകാരന്മാരെ സമ്മാനിച്ച ഒരു നാടാണ് നമ്മളെ കേരളം ന്ന്ള്ളത് പക്ഷെ ഈ ചെലെ ന പാട്ടുകാരന്മാര് പ്രത്യേകമായി അവരുടെ ഏ സോഷ്യൽ മീഡിയയിലുള്ള പ്രത്യേകമായ സ്വാധീനം കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അവര് മാത്രം ജനങ്ങളുടെടയിൽ അറിയപ്പെടുന്നു അല്ലെങ്കി സമൂഹത്തിൽ അറിയ പ്പെടുനുള്ളത് നമക്ക് കാണാൻ കഴിയും എന്നാല് ഇതുവരെക്കാൾ സമൂഹത്തിലറിയപ്പെട്ട ഉന്നത ഗായികരെക്കാള് നല്ല രീതിയിൽ പാടുന്ന നല്ല രീതിൽ താളം പിടിക്കുന്ന നല്ല രീതിൽ സായികത്തെ മനസ് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഈ സംഗീതത്തെ മനസ്സിലാക്കിയ കൊറെ ആൾക്കാരെ കുറെ വിദ്യാർത്ഥികള് കൊറെ ചെറിയ കുട്ടികൾ വരെ അല്ലെങ്കിൽ കൊറെ ചെറിയ കോറെ യുവത്വങ്ങൾ വരെ നമ്മടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്ന്ന്ള്ളതാണ് പക്ഷെ അവരൊന്നും സമൂഹത്തിന്റെ ഇടെൽ ജനങ്ങൾക്കിടയില് അംഗീകരിക്കപ്പെടുന്നില്ല സ്വാധീനിക്കപ്പെടുന്നില്ല എന്നുള്ളാണ് പ്രധാനപ്പെട്ട വശം അപ്പൊ കലാന്നുള്ളതോരു വലിയൊരു വിഷയമാണ് നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടോരു വിഷയാണ് ഇപ്പ നമ്മക്ക് സമയത്ത് സമയപരിധിയിണ്ട് നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ചെയ്യാലെ
ആഹ് ഓക്കെ
ഓക്കെ നന്ദി നന്ദി